ഹലോ ആഹ
ആ എന്തക്കേ വിശേ ഷം എവിടെര്ന്ന്
പ്രാറ്റി ഡാൻസ് ഇത്ണ്ടായി അപ്പൊ ഞാൻ തിരുവാതിര കളിക്കാൻ കൂടി ഇപ്പ വന്നേള്ളൂ
ഏ വൈകുന്നേര ആയോ നേരം വൈകിയോ കഴ്യാന്
ആ ആറ് മണി ആറര എയപ്പളാ പോയേ
ആഹ്
ആ അപ്പ ഒന്നള്ളൂ
ആഹ ആഹ് വൈകുന്നേരത്തണ ഉണ്ടായിരിക്കുന്ന അല്ലേ
ആഹ് വൈകുന്നേരം ഓണത്തിന് കളിക്കാൻ വേണ്ടിയാ
ആ ഓണ എന്നാണ്
ഓണം ആഗസ്റ്റിലെങ്ങാണ്ട ഡേറ്റ് അറിയാൻ പാടില്ല
അടുത്ത മാസണല്ലേ ഇന്നപ്പ ആറാം തീയ ആയില്ല അല്ല അഞ്ചാംതിയതി ആയില്ല ഇപ്പ അതികം ഇല്ല ഇനി ലേ
ഉം
ഓണത്തിന് എന്തൊക്കെയ ഇങ്ങ ഇണ്ടാക്കാ ഡ്രസ്സൊക്കെ എടുക്കൂല
ആ ഡ്രസ്സ് വാങ്ങും പിന്നെ പത്തു ദിവസം പൂക്കൾ ഇടും
ആഹ്
ആ അങ്ങനെയൊക്കെ
അത്തം പത്ത് വരെ ലെ
ആ് അപ്പ പത്ത് ദിവസം പിന്നെ ലാ തിരുവോണത്തിൻ്റെ അന്ന് സദ്യ ഒക്കെ ഉണ്ടാക്കും
ആഹ് രസണ് സദ്യ തിന്നാന് ങ്ങളെ പിന്നെ ബിരിയാണിനേക്കാട്ടി രസ സണ് ല്ലാ കൂട്ടാനങ്ങളൾങ്ങനെ വെച്ചിട്ട് ലേല്ലെ
ആഹ് പക്ഷെ ഞങ്ങക്ക് ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം
ബിരിയാണി ഉണ്ടാക്കൂലെ ങ്ങള് രണ്ടിന്റെ മൂന്നിന്റെ അന്നൊക്കെ ഉണ്ടാക്കൂലേ വിരുന്നുകാര് വന്ന ഇണ്ടാക്കൂലേ
ഇല്ലില്ല ഓണത്തിന് ബിരിയാണി ഒന്നും ഇണ്ടാക്കാറില്ലോ
ഇല്ലല്ലേ വിരുന്നുകാര് വന്നാല് ഒന്നും ഉണ്ടാക്കൂല?
ഇല്ലല്ല ഓണത്തിന് ഇണ്ടാക്കൂല വിഷുനൊക്കെ ഇണ്ടാക്കും
ആഹ് വിഷുവിനെ ഇണ്ടാക്കനെ
ആഹ് വിഷുന്ണ്ടാക്കാറ്ണ്ട്
അഹ്
ഓണത്തിനങ്ങനെ സദ്യ മാത്രേണ് ഇണ്ടാക്കാറുള്ളൂ
ആഹ് പിന്നെ കാര്യമായിട്ട് പഴ കൊണ്ടുള്ളതില്ലെ
ആഹ് ആഹ് അവിടെൊക്കെ പഴം കൊണ്ടാണോ
ആഹ്
ആഹ് ഞങ്ങ ഇവിടെൊക്കെ പഴം കൊണ്ട്ങ്ങനെ ഉണ്ടാക്കാറൊന്നുല്ല
ആഹ് പഴ കൊണ്ട് പിന്നെ ഇത് നുറുക്ക് അങ്ങനെള്ളതൊക്കെ ഉണ്ടാവല്ലേ ചെറ് അക്കരപ്പേരി പിന്നെ കായ വറുത്തത്
ആഹ്
പായസം ഒക്കെ തന്നെയണല്ലേ ഓണത്തിന് പ്രധാനല്ലേ
പിന്നെന്താ അവിടുത്തെ വിശേഷം
ഇവടൊക്കെ എന്താ നല്ല വിശേഷം കൊഴപ്പ നീ അങ്ങനെ പോണ് ഇന്ന് വല്യ കൊഴപ്പല്ലാതെ മഴല്ലാതെ ഇന്ന് വെയില ക്കണ്ടായിര്ന്ന്
ഉം
ഇന് ലിം കൊറച്ചീസയിട്ട് മഴന്നെയിരുന്നു ഇന്ന്പ്പോ കൊറച്ച് ഒര് ഇത്ണ്ട് ആഹ് ഒരാഴ്ചായിട്ട് മഴന്നെയിരുന്നു ഒരു ഒഴിവുണ്ടായിരുന്നില്ല അ ത് െണങ്ങി കിട്ടൂല്ല ഇന്ന്പ്പോ കൊറേക്കൊരു ആശ്വാസയി. പ്പൊ കൊറേക്കൊരാശ്വാസായ്
ഉം ന്ന് മഴണ്ടായീലാലേ?
ഇല്ല ഇന്ന് മഴ ണ്ടായ്ട്ടില്ല
ആഹ് ഇവ്ടെണ്ടായില്ലാർന്നു
ഉം
ഉം പിന്നെന്താ ചോറൊക്കെ കഴിച്ചോ? ആഹ് പഠിക്കാ.
ആഹ് എന്തിന പഠിക്ക്ന്നേ
ഇപ്പഴ ഞാൻ ഡിഗ്രി പഠിക്കാ.
ഏ
ഗ്രില്ലേ ഡിഗ്രി
അ ആഹ് ഡിഗ്രിക്ക് പഠിക്കാവുലേ?
ആഹ്
ന്നെ എത്ര പ ഇല്ല ചോറ്ന്ന്ട്ടില്ല ചോറ് ന്നാൻ നോക്കാണ് ന്നാ ഒര്ങ്ങ ഉം പിന്നെ അവ്ടെക്കെ കഴ്ച്ചോ എന്താ ചോറാ എന്താ ഇക്ക ചപ്പാത്ത്യാ എന്താ തിന്നല്
ചപ്പാത്തീ എട്ക്കെടെക്കെ കഴ്ക്കാറൊള്ളൂ ഇന്ന് ചോറാ
അ ആഹ് പ്പാത്ത്യാവുമ്പോ വൈകുന്നേരണ്ടാ പണിയാണ്ലേ
ആഹ് പിന്നെണ്ടാക്ക്യാ ശെരിയാവാറില്ല
ചോറാവ്മ്പ പിന്നെ ആഹ് ഇത്രയും എരിവാ രാവില്ത്തെന്നെ ണ്ടാവല്ലോ ഒന്നായ്ട്ട് വെക്കാൻ
ശരിയാവാറൊന്നുല്ല
ആഹ് അതെന്തേ
ആഹ് അതറിയാൻപാടില്ല എന്തോ ശെരിയാവുന്നില്ല
മ് ന്താവലേ പിന്നെങ്ങെനാ പ്പങ്ങൾ പൊടി ചുടാ താക്കീട്ടല്ലേ ചൂട് വെള്ളത്തിൽ കൊഴ്ച്ച്ട്ടെന്നെല്ലേ ഉണ്ടാ ക്കാ തള്പ്പിച്ചെയ്ന് വാട്ടീട്ടൊക്കെതന്നെ
ആഹ് അങ്ങന് തെന്നെണ്ടാക്കാറ് പക്ഷെ ശര്യാവാറില്ല
ഓ അപ്പംശെര്യായില്ലെങ്കിത്തെന്നെ നമ്മക്ക് ണ്ടാക്കാൻ മട്യാവും
ആഹ് അതോണ്ട് ണ്ടാക്കാറില്ല കടേന്ന് വാങ്ങാ ചെയ്യ്ണെ
ആഹ്
ഉം കടേന്നാവ്മ്പം നമ്ക്ക് വെല്യ പണിയില്ലെല്ലോ ഇങ്ങ് കിട്ടൂലോ
പേക്കറ്റ് കൊട്ന്ന ചൂടാക്കേണ്ട പണ്യല്ലൊള്ള് ഉം പ്പൊ പിന്നെന്ത് വേണെങ്കിലുണ്ട് പൈ സണ്ടയാ മതി ആഹ് പൈസണ്ടായാ മതി എന്തും കിട്ടും ആഹ് കല്യാണം ണ്ടായിനോന്ന് ഞായറാഴ്ചല്ലേർന്ന്
ഏയ് കല്യാണൊന്നുണ്ടായ്ല
ആഹ് ഞറായ്ച്ചായ്ട്ട് കല്ല്യാണൊന്നുണ്ടായിട്ടില്ലലേ ഇവടെ കല്ല്യാണില്ല നാളെ മ്മാന്റെ ആങ്ങളന്റെ മോന്റെ കുടിര്ക്കല്ണ്ട് വീടിര്ക്കല് നാളേണ് മ്മ ഇവിട്ന്ന് പോയ്ക്ക്ണ് ഞങ്ങള് രാവിലെ പോവു ഉം ഞങ്ങള് രാവിലെ പോവാച്ച്ട്ടാ
ആ ആഹ് പുത്യേ വീട് വെച്ച് മാറ്യതാണോ പുത്യേ വീട് വെച്ചെന്നേണോ
ആഹ് പുതിയ വീട് വെച്ച് ഫുള്ള് പണി കഴ്ഞ്ഞ് വീടിര്ക്കലാ അപ്പൊ ആ നാളെ രാവിലെ അയിന് പോണം
അടുത്തുതന്നെയാണോ
ആ അടുത്ത തന്നെയാണ് കൊറച്ച് നടക്കാനുള്ളൂ
ആ ആഹ്
ഉമ്മാന അടുത്ത തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ പന് വേണ്ടി ക്ക് ഒന്നും പൈസൊന്നും വേണ്ട
ഉം ആ
പക്ക് നമ്മളത് കഴിയുമ്പ നമ്മക്കാണ് പോവുക
ആഹ്
അങ്ങനെയൊക്കെ ഇന്റെ വിട്ട്കാണ് എക്ക് ബസ്സിനൊക്കെ പോവണ്ടത് ഏഹ് ടി വി കാണല്ല്ല
ആഹ്
പിന്നെ ഈ ഫോൺ ഉണ്ടായന്റെ ശക്ഷം ടി വിക്കെ ഒും ശ്രദ്ധ തന്ന ഇല്ല ഫോണിൽ തന്നെ ഉണ്ടല്ലോ എല്ലാരരും ആദ്യത്തെ പോരൊന്നുമല്ലല്ലേ നമ്മളെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ടി വി ന്ന സ്കൂളിട്ട് വന്നാലൊക്കെ ടി വി മക്കാണ് വര അപ്പൊ അങ്ങനെല്ലല്ലോ ഇപ്പൊ ഫോ ആഹ്അന്ന് കൊച്ച ടിവി പിന്നെ ഓരോരോ മാപ്പിളപ്പാട്ട് പിന്നെ ഓരോരോ കോമഡികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ല അതൊക്കെ ഇന്ന് കാണയ് കൈ്മക്ക ഒന്നും ശ്രദ്ധിക്കല ഇല്ലല്ല പക്കതല്ല
ഉം
ഉപ്പൊക്കെ ഫുള്ള ഇല്ല ഉറങ്ങാനായിട്ടില്ല, ചോറൊന്നുങ്ങാണ്ട്, കുട്ടികൾക്ക് ചോറ് കൊടുത്തും
ആഹ് ആ പുതിയ വീട്ടിലോട്ട് പോയരുന്നോ വീടൊക്കെ കാണാൻ?
ആഹ് കുറച്ചു മുന്നേ പോയതാ ഇനിപ്പൊ നാളെ പിന്നെ രാവിലെ പോവാനില്ലേ
ഉം
പിന്നെ വേറെന്തൊക്കെ?
എനിക്ക് കൊറച്ച് എഴുതാണ്ടായിരുന്നു ഏഴു തൊക്കെയായിരുന്നു നോട്ടൊക്കെ
ആഹ് എഴുതാനൊക്കെ ഉണ്ടാവും, പഠിക്കാനൊക്കെ നല്ല ഉണ്ടാവുംല്ലേല്ലെ
ആഹ് അതൊക്കെ എഴുതായിരുന്നു ഇങ്ങനെ ഇരുരുന്നു
ആഹ്
അല്ലെങ്കി പിന്നെ രാവിലെ നീച്ച് എഴ്തേണ്ടി വരോലോ
ആഹ് അപ്പൊ പണിയാണ്, രാവിലെ പോവാ ക്ലാസ്സക്ക് പോവാനുള്ള ഒരുക്കങ്ങളും വേണം പിന്നെ എഴുത്തും കൂടി ആവുമ്പോ നടക്കൂലല്ലോ
ഇപ്പ ഇര്ന്ന് എഴുതണം ശനി, ഞായർ അവധിയ ആയോണ്ട് സാറ് കുറച്ച് ഓങ്‌, ആ വീട്ടിൽ നിന്ന് ചെയ്യൻ വേണ്ടി കണക്കൊക്കെ തന്നിട്ടുണ്ടായി
ആഹ് കൊറച്ച് തോന തരുലേ
ഉം ഉം
ശനി ആയിച്ചിം ഇല്ലാ?
ശനിയാഴ്ച്ച ഇല്ല
ആഹ് ശനി ലീവാണല്ലേ.
ഉം ശനിം ഞായറും ലീവാ, എല്ലാ സ്ഥലത്തും അങ്ങനെ ആണല്ലോ
ഒരാൾ ഒമ്പയിനാണ്, ഒരാള് പിന്നെ ആറിലാണ് ശനിയാഴ്ച ട്യൂഷനൊക്കെ ഉണ്ട് പിന്നെ സ്കൂളും ഉണ്ട് ഇവർക്ക്, ശനിയാഴ് സ്കൂൾണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് അപ്പൊ പിന്നെ അവർക്ക് സ്കൂൾുണ്ട്, പ്രൈവറ്റ് ആയിട്ട് പ ആഹ്, പ്രൈവറ്റാണ്
അഹ്, ആഹ്
അപ്പോരെ പ്രൈവറ്റ് രണ്ടാൾ പ്രൈവറ്റ് ഒരാള് ഇതിലാണ് ഗവൺമെന്റ, മൂത്താള് ഗവൺമെന്റ്ല്ല ഓളെ
ആഹ് ആഹ്
ഓൾക്ക് പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നനെ ഉം, ഞായറാഴ്ച ഉണ്ടാവന്നൊക്കെ പറയും, ഇന്നട്ട് ഇന്ന് ഇണ്ടായിട്ടില്ല എക്സാമാണ്, പിന്നെ ഓരോ ഈ പാടങ്ങൾ കഴിയുമ്പൊളൊക്കെയ്
എക്സാം ഉണ്ടല്ലേ ആഹ് പഠിച്ചോളോ?
ആഹ്, കൊഴപ്പം ഒന്നുല്ല
അതയത് അടുത്തിരിക്കൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ തന്നെ പഠിക്കുകയൊക്കെ ചെയ്യോ?
ആഹ്, ഓള് തന്നെ പഠിക്കും
ഉം ഉം
ചെറുതിനിനെയാണ് പഠിപ്പിക്കേണ്ടത്
ആഹ് ആഹ്
ഉം ഓൻ താപ്പോ കോപ്പി എഴുതാണ്ട്, ആ കോപ്പി എഴുതരുന്നട്ടോ
ആഹ്
തിങ്കളും ബുധനും വ്യാഴം, വെള്ളിയിം കോപ്പി എഴുതലുണ്ട് അപ്പാ കോക്കി ആഹ് കോപ്പി പിന്നെ ഞാൻ നോക്കി എഴുതലാ രണ്ടാം ക്ലാസ്സിലാണ് ആ ആഹ പിന്നെ വേറെന്തൊക്കെയാ
ആഹ് ഇനി എപ്പളാ ഭക്ഷണം കഴിക്ക്ണേ
കഴിക്കാൻ ആയിക്ക്ണ് കൊറച്ചു കൂടി കഴിഞ്ഞിട്ടേ
ആഹ്
ആഹ് ആയി തൊടങ്ങി ഒമ്പത് മണിയാകുമ്പോ ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് എന്തങ്കിലൊക്കെ ചെറിയ കൂട്ടാനൊക്കെ ഇണ്ടാക്കികാട്ട് ആണ്ട് ഉം പോവൊള്ളു
തന്നെ കഴിക്കോ ഇല്ലെങ്കിൽ വാരി കൊടുക്കണോ
ആ ചെറീതിന് വാരി കൊടുക്കും അല്ലെങ്കിൽ ഓന് അങ്ങനെ ഇട്ട് കാണ്ട്ക്കട് അപ്പൊ ഓൻക്ക് കൊട് ക്കും മറ്റോരൊക്കെ പിന്നെ ഓൽക്കെന്നെള്ളെ ത് വാരിട്ട് രണ്ടാമത്തെ ആള് ആറിലാണ്
ആഹ് അ തന്നെ കഴിച്ചോളൂല്ലേ
ആഹ് അവരൊക്കെ പിന്നെ ഒറ്റക്ക് കഴിക്കും പിന്നെ ചോർന് നേരായാ
ഏയ് കൊർച്ച് കഴിഞ്ഞിട്ട്
ഉം ടൈം ആയിട്ട് ഇണ്ടാവൂലല്ലേ ആ ഒമ്പേരൊക്കെ ആവു എയ്ക്കാരല്ലേ ഉം വേണ്ടില്ലേ
ഇല്ലല്ല ഇപ്പൊ വന്നല്ലേ ഒള്ളൂ എട്ട് മണി ആയപ്പളാ വന്നേ
ആ ആഹ് ഇനിപ്പോ എഴുതാരിക്കാവൂലെ
ഉം
ഉം
അപ്പഴാണ് കോള് വന്നപ്പ സംസാരിക്കാന്ന് വിചാരിച്ചു
വീട്ടില് ആരൊക്കെയ ഉള്ളത്
അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തിയുണ്ട്
ആഹ് മൂന്ന് മക്കളാണ്ല്ലേ ഉം ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞ്ക്ക്ണാ
ഇല്ലില്ല
ആ ആഹ് പിന്നെ വേറെ എന്തൊക്കെയ അങ്ങനെ പോണ്ല്ലേ
ഏഹ്
ഉം ന്നാ ആയിക്കോട്ടെ ഞാന് പിന്നെ വിളിക്കണ്ടിനി
ആഹ് ശരിയെന്നാ
ആഹ് ആഹ്